ഹലോം ന്തെക്കെ മോളേവർ
ആഹ് നല്ല വർത്താനം എന്തക്കേ ങ്ങളെ വർത്താനം
നല്ല വർത്താനംതന്നെ പണി ഒക്കെ കഴിഞ്ഞാ അന്റെ
ഇല്ലെയ് കഴിയുണു ഇന്ന് സ്കൂളില്ലാത്തല്ലേ അപ്പ പിന്നെ അ
ഏ അവിടല്ല്യേ ഇവിടെണ്ട് അങ്ങെക ആഹ് ആ ആഹ് ആഹ് അതായിരിക്ക്യാ
ആഹ് പോനില്ല
ആഹ്
ഇപ്പൊ മദ്രാസ കഴിഞ്ഞിണ്ട് വന്നിട്ടൊള്ളു ആ മദ്രാസ് കഴിഞ്ഞ് വന്നിട്ടൊള്ളൂ
ഏഹ് ഏഹ് ആഹ് ആഹ് കഴിഞ്ഞ് ഓര് പോയിക്കിന്ന്
ആഹ്
ഓരൊക്കെ പോയിക്കിന്ന് എന്താണ് പിന്നെ അവിടെ മഴ ആഹ് ആഹ് എനിക്ക് ലീവാണ് ഇന്ന് ക്ലാസ്സില്ല അങ്ങനെയൊക്കെയാണ് കഥ എല്ലാം അടിക്കലും തുടക്കലൊന്നും കഴിഞ്ഞീണ്ടാവില്ല
ഇല്ലെയ് ഒന്നും കഴിഞ്ഞിട്ടില്ല അതൊക്കെ എടുക്കാനാവ്ണൊള്ളൂ ആദ്യം കുക്കിങ്ങ്ട് തീർക്കട്ടെ കര്തിയിട്ടാണ് അല്ലാതേ ക്ലീനിങ്ങങ്ൊക്കെ എന്നന്നിട്ട ഒരു കാര്യമല്ല
ആഹ ആഹ അത് കഴിഞ്ഞഞ് വന്ന ന്ന ആണല്ലോ അതൊക്കെ ചെയ്യാൻ കഴിയുള്ള
ആഹ നിനക്ക്പ്പ എപ്പളാ ക്ലാസ് തുടുങ്ങല്
എനിക്ക് എന്നന്ന് ലീവാണ് എന്ന് ലീവ് എടുത്തതാണ് പിന്നെ എല്ലാത്തസം പത്ത മണി റ്റോ നാല മണി വരെണ്ട്
ഇത എത്ര എത്ര ഉണ്ട് എത്ര സമയം ഉണ്ടാവും ക്ലാസ് എത്ര വർഷത്തൊ
ഇതേ ആറസ്താനെ
ആഹ
അറുമാസം കഴിഞ്ഞ കഴിഞ്ഞാല് ആഹ ആഹ ഒരേ തുടക്കത്തില്ൽ കുറവായിരിക്കും പിന്നെ ഓരോോസ്പ കുറ്റലിന്റെ വക തന്നെ അവിടെ തന്നെ അവര് ജോയിൻ ചെയ്യിപ്പിക്കും നമ്മുക്ക് അവിടെ തന്നെ കിട്ടും അപ്പൊ പിന്നെ അതുകൊണ്ടതാണ് കേ പഠിക്കാൻ തുടങ്ങിയത് തന്നെ ഇല്ല പിന്നെ അത് കത്കട്ടും കിട്ടിങ്ങനെ നടക്കാനാവില്ലല്ലോ ആഹ ആഹ ഓരോതിന്റെ ഇതിൽ തന്നെ ആവുംും അല്ലെിൽന്നെ ആഹ അതന്നെ അല്ലാണ്ട് നമ്മള് പഠിച്ചിട്ട് പിന്നെ വെറുതെ ആറെങ്ങനെ വച്ചിട്ട് കാര്യ ഇല്ലല്ലോ സത്യക വിളക്കാാര ഉ എനക്ക്െ എന്തായും നോക്കിക്കൂടെ വെറുതെ എങ്ങനെ ഇരിക്കുന്ന
ഞാന് ഞാൻ നോക്കിട്ട എന്താ പിന്നെ പറഞ്ഞേക്കൂല ജോലിക്കൊന്നീ
ആഹ ആഹ
പിന്നെ ഞാൻ ഡി ആർ ടി ഇപ്പ പഠിച്ചതല്ലേ ഡി ആർ ടി പഠിച്ചതായിരുന്നു എന്നിട്ട് ഇപ്പ എന്താ ജോലിക്ക് അയക്കൂല സർ ടെള്ളിലിരിക്കല്ല അ പിെ പഠിക്കേണ്ട മനസ്സെ കിട്ടും പഠിിച്ചച്ച് ഇറങ്ങുമ്പോ പിന്നെ നമ്മൾ എന്തെങ്കിലുംൊക്കെ ചെയ്യാനായി ക
ആ അതാണ് ചിലോര അങ്ങനെ പറഞ്ഞയക്കൂലല്ലേ ഇനി ര് ഞങ്ങള്ൾ കൊണ്ടുവന്ന് തിന്നര വിനെന്തിന
ആ ഒരു കുറവില്ലാതെ നോക്കും എത്ര പൈസ വേണംന്ന് പറഞ്ഞാൽ അതിനതിനൊന്നും ആളൊന്നും പറയുന്നില്ല പക്ഷെ അതാണ് ഞമ്മുക്ക് നമ്മളതായ പിന്നെ ചെ നമ്മള ഇഷ്ടത്തിനൊന്ന് ചിലലവാക്കാനൻ ഴതിട്ട നമ്മളിങ്ങനെ ചോദിക്ക അതുപോലെ പെട്ടന്ന്പ്പോ മനുഷ്യന്മാരല്ലേ പെട്ടെന്ന് എന്തെലുംശനം വന്ന് കഴഞ്ഞാൽ ോല ഒരു പത്ത് രൂപ കൊടുണമെില വേ ഒരാവിടു നിന്ന് കയയിട്ടണ്ടോചാരിച്ചട്ടൊക്ക അതെ ഞമ്മളെ മനസ്സിലേ പക്ഷെ ഓല് പറയും ഞാൻ കൊണ്ടരന്ന തിന്നാ മതി
ആഹ അതന്നെ പിന്നെ അവരോടൊന്നും പറയല്ലേ ങ്ങ അതന്നെ കാര്യങ്ങളൊക്കെ നടക്കണില്ലന്ന് എിക്കല്ലോ ചോദിക്ക
ആഹ അതല്ലേ ചോയ്ിക്കള്ളോ
പിന്നെ നല്ല അമ്മക്കായിട്ട ഒരു പണി ജോലി
നല്ലതാണ് ഞമ്മളൊക്കെ അതെന്നെ ചിന്തിക്കണള്ളൂ
ആ പിന്നെ കൊറ കഴിയുമ്പോ അങ്ങോട്ട് സമ്മയിക്കാ മതിയാ ജയലോലി
ആ് ഇത് ഇനിപ്പോ ഇനി ആ ഇനി ഇപ്പ എന്ന് സമ്മക്കാന ആ ഒക്കെ അ ഇനിയിപ്പോ കുറച്ച്ു കഴിയുമ്പോക്കെ മുക്ക് വയസ്സായി പിന്നെ തീരയും സമയം ഉണ്ടാവൂലേ
ആഹ
ഡൗണിനനുസരിച്ച് നമുക്കും തിരക്കല്ലേ ഇപ്പപ്പോ ഒന്നാം ക്ലാസ്സൽ എ തീറ്റള്ളൂ ഇനിയിപ്പോൊ ഒരുക്ക് വർഷ കഴിഞ്ഞള്ള ല പഠിപ്പിക്കാ തരുന്ന തന്നെ നമുക്ക് ടൈം ഉണ്ടാവൂില്ല
ആ പിന്നെ ഓരോ അമ്മള ഇല്ലഞ്ഞാല് പഠിക്കേ ഇല്ലല്ലോ
ഇല്ലേ ഇവിടെൊക്കെതാ ഫോണണ്ട ഇന്ന് കഴിഞ്ഞാല് പിന്നെ ഒരു രോഗല്ല
ആ ഇവിടെ പിന്നെ ഉമ്മ നോക്കണങ്ങ കൊണ്ട് അതാ അങ്ങോട്ട
ഉ ആ ഇവിടെ അമ്മ നോക്കിട്ട ഒന്ന് ഉമ്മാന അൊന്ന എത്തൂല്ല കുറച്ച നേരംങ്ങോട്ട അങ്ങോട്ടൊക്ക മാുമ്പോ കുറച്ച് സമയം ക്കെ നോക്കുന്നല്ലാതെ വയസ്സായതല്ലേ എത്ര വച്ചിട്ട ആല പിന്നാല അടക്ക
ഉമ്മക്കെന്താാക്കട
ഉമ്മ ആ ഉമ്മ ഇപ്പോൊ രണ്ടു ദിവസം ലീവ്ല്ലേ അപ്പൊ നാത്തൂമാർക്കൊന്നും ഇങ്ങട്ട് വരാനുള്ള സമയംമല്ലാത്തൊണ്ട് ഒല്ലക്കെ അവിടെ കൂടിക്കാണ് നാത്തുന്റെ വീട്ടില് വല് നാത്തുൻന്റെ വീട്ടില് ഞങ്ങൾക്ക് അർണ ഏതായാലും പ്പ ഈ ഒരു ദിവസം ലീവ് ആവൊണ്ട് പോവാൻ പറ്റൂല്ലല്ലോ അപ്പൊ പിന്നെ ഉമ്മ കൊറായി ന്ന് ഞാനൊന്ന് അവ്ടെ പോയി വരട്ടെ അറേണ് അപ്പ പിന്നെ അന്ന ശരി രണ്ടീസം ലീവ് ആണല്ലോ ങ്ങള് പൊയ്ക്കോളീ അർണു
ഉം ഉമ്മക്ക് അന്നേര ആണല്ലേ പോവാൻ കയ്യൊള്ളു ലെ
ആ ഒക്കെപ്പൊ തന്നെ പ്പൊ എല്ലാ ഉം ആ ഞാൻ പോകല്ണ്ടെയ് ഈ മദ് അ മദ്രസ് സ്കൂൾ ഇല്ലെങ്കി മദ്രസ ല്ലേ
ആ ആ താണ്
ഒന്ന് കളഞ്ഞിട്ട് പോവാൻ പൈ പറ്റൂലല്ലോ ഇല്ലെയ്നി പിന്നതന്നെ ഞാൻ ചെലപ്പോ പോയി വരുമ്പ ത കൊർച്ച് ത് അടുത്തെന്നേണ് പക്ഷെ നേരിട്ട് ബസ്സും കാര്യങ്ങളൊന്നുമില്ല മദ്രസ്ക്കൊക്കെ രാവിലെ വര്ണെങ്കി അയ് ന് ആങ്ങളാരെ ബുദ്ധിമുട്ടിക്കണം ഓലക്ക ഈ രാ ഇം കെയ്ഞ്ഞ് വന്ന് കടന്നൊറങ്ങ്ണ അല്ലെ രാവിലെ ഓലത്തന്നെ വിളിച്ച് സുയ്പ്പാക്കണ്ടെ അത് കേരതി ഞാൻ ചെലപ്പോ ഒ അങ്ങനെ പോകൂല ചെല പിന്നെ ആങ്ങള പറയും യ് ണ്ട് വന്നോ ഞാൻ കൊണ്ടാക്കി കൊടുത്തോളാം ഞാൻ ത് നിരീച്ചിട്ട് വരാതിരിക്കണ്ട കൊറേ ച ആയ്റ്റ് ചെല്ലാതിരി
ആ ആ ഓൽക്ക് ങ്ങനൊരു ആങ്ങള ണ്ടാവൂലെല്ലോ ഇവിടെ അങ്ങൻ തന്നെയാണ് പോവാൻ സമയം കിട്ട്ന്നില്ല അതാണ് ലീവ്ള്ള ദൊവസം വീട്ടിലെ പണിയൊക്കെ കഴിക്കും ആ ലീവ്ള്ള ഓസാണെ വീട്ടിലെ പണി അങ്ങോട്ട് എന്തെങ്കിലു എടുക്കാണ്ടാവോല്ലോ എന്ന് ങ്കിലെ അല്ലെങ്കില് മക്കൾത് എന്തെ നോക്കാണ്ടാവും
ആ പിന്നെപ്പോ തന്നെ ഒരിത്തിരി സമയം ഒയ്‌വ്ട്ടിയ ഒന്നിര്ന്നാ മതീന്നാവും
ആ അതെന്നെ പിന്നെ പോക്ക ഒക്കെ കണക്കന്നെ മക്കള് ണ്ടാണെ മുന്നെ നമ്മള് പോക്കൊക്കെ കഴിഞ്ഞി
ആ അത് വരെ പിന്നെ ഞമ്മക്ക് വേറെ തൊന്നുല്ല ഞമ്മൾ തങ്ങനെ കഴിച്ചിട്ട് പോയാ മതിയെൻ കുട്ടിയേളാവുമ്പോ ഓൽതെല്ലാതും നോക്കണ്ടേ
ആ അതാണ് ഞിപ്പൊ കോരോ കഴിഞ്ഞാല അങ്ങട്ട് ഓലത് കയ്ഞ്ഞെയ്ഞ്ഞ പോവാ യാരിക്ക അപ്പൊ വേറെൻ
ആ ഞാൻ കുട്ടിയേളൊക്കെ അവ്‌ണെയ്ൻ്റെടക്ക് ഒന്നുണ്ടായ്ന്നില ഞാന് ഇഞ്ഞി പ്പൊ കോളെ ഞാൻ കോളേജി പോയീന്ന ടൈമ്‌ലാണെങ്കി ആ കോളേജിലുള്ള ബാഗ് മാത്രട്ത്ത്ട്ട് ഇൻക്ക് അങ്ങനെ പോയാ മതി ഇടാള്ള ഡ്രസ്സൊക്ക് ഒക്കവ്ടണ്ടല്ലോ രണ്ടുസ്ത്തിനല്ലേ അവ് ഇപ്പൊ നാല് കവർ അഞ്ച് കവറ് ഹ് കൊണ്ട പോവ അപ്പം വിട്ന്ന് അറങ്ങുമ്പത്തെന്നെ വെയ്കു എത്രീസത്തിന ജ് പോണോയ്ക്കൊ ആ ആ അ ആ ഒരു ബാഗ് ഗ് വാണം പിന്നെ രണ്ട് കവറ് വാണം എല്ലാം കൊണ്ടെന്നെ പോവാ വ അ അവ്ടെ ചെല്ലുമ്പോ മ്മൊയ്ക്കു ജ് രണ്ടീസ്തിന്നൊന്നു അല്ലേ വന്ന്ക്ക്ണത് കണ്ടിട്ട് ഒരാഴ്ചൊക്കെ വ
പോയാല് യാര്ക്കു പിന്നെ യാര്ക്കു അ ഓ ഒ ഞിപ്പോ പോയി ങ്ങോട്ട് എത്തും എത്തെണെല്ലോ ന്ന്
ആ പോക്കും വരവൊക്കെ എളുപ്പം കയും പഷ് എ ഇത് ഏറ്റീട്ട് സാനങ്ങളോണ്ട് അങ്ങട്ടുങ്ങട്ടുള്ള പോക്കും വരവു ആണ് അപ്പൊ പിന്നെ ഈ ഒരീസ്ത്തെ ലീവിന് പോവാനാവുല എര്തീറ്റ് പോയിട്ടില്ല ഉം ഏതായാലും മ്മ മ്മാന്റെ ആഗ്രഹം തീർത്ത് വര്‌ട്ടേ എര്തി മക്കള് ഓല് ചെറിയ നാത്തൂനും വലിയ നാത്തൂനൊക്കൊന്നിച്ച് വലിയ നാത്തൂന്റെവ്ടെ കൂടീക്ക്ണ് ആതെ
അതാണ് ഞമ്മൾതേതായാലും ങ്ങനെ പോയി കയ്നി
ആ ഇ ഓൽകിപ്പൊ മക്കളൊക്കെ വൽതായി പെണ്ണും കെട്ടി വീട് വെക്കാനും ആളായിലെ ഞമ്മക്കെല്ലെ പ്പതൊന്നു ഇല്ലാത്തത്
നമ്മക്ക് കൊറെ കെയ്ഞ്ഞാ ഞമ്മളും ങ്ങൻ തന്നാണയ്ക്കും അമ്മൾതൊക്കെ വയൻ ഞ്ഞിള്ള കാലൊക്കെ കണക്കെന്നെ എന്റെ പോക്ക് വരവൊക്കെ കണക്കന്നെ ആ അതന്നെ തന്നെ പള്ള ഓരോ ഡിമാൻഡ്ല്ലേ പെൺകുട്ടിയക്ക്
ഈ എന്തെല്ലാം നിബന്ധനകളാണെന്നറിയോ ഇവിടെ ഇന്റെ മുത്തച്ഛിന്റെ ആങ്ങള ക്ക് വേണ്ടി ഒന്ന് തെരഞ്ഞിട്ട് ഒരു കൊല്ലയി തെരലൊട്ങ്ങിട്ട്ആ ചെക്കന് പറയ്പ ഒരു ലക്ഷം രൂപന്റെറടുത്ത് സം ശമ്പളം ഉണ്ട് കൊണ്ടൊവാൻ തയ്യാറാണ് നല്ല ജോലി ഉണ്ട് പറഞ്ഞിട്ട് എത്ത പെൺകുട്ടികളെ കിട്ടാമാണ്ടേ
അതന്നെ ഇപ്പഴള്ള പെൺകുട്ടികക്കൊക്കെ എന്താ പഠിച്ചത് ഓര് എഞ്ചിനീയറിംഗ ഉള്ളത് അങ്ങനത്തൊക്കെയാണ് ഇപ്പൊ ഗൾഫ് കാരെയും വേണ്ട ആർക്കും
കോല ഫീൽഡിൽ ഉള്ളോലെ തന്നെ മതി
ആഹ് അതന്നെ ഓരാ ഇതില് പഠിക്ക്ണോലാവുമ്പഴേ റെഡിയാവുള്ളൂന്ന് അറിഞ്ഞക്കല്ലേ ഇന്റെ അങ്ങളക്കും എത്രോ ആയി ഒനും തന്നെണ് ഷോപ്പില് ഇതാണ് പറഞ്ഞിട്ട് എന്ത് കാര്യ അങ്ങനെ നോക്കുമ്പോ ഒന്നും കിട്ടുന്നില്ല എല്ലാം ഡിഗ്രി പഠിച്ചിക്കണോ അതാണ് എല്ലാരും ചോദിക്കുന്നത്
ആഹ് എല്ലർക്കുംപ്പൊ ഡിഗ്രി ഇതൊക്കെ തന്നെ വണ്ടേ ഇന്റെ ചെറിയ ആങ്ങള പ്പ പ്ലസ് റ്റു കഴിഞ്ഞിട്ടേ ഓൻ മൊബൈലിന്റെൊക്കെ പഠിച്ചിട്ടപ്പോ ചെയ്യുന്നത് സൂപ്പർക്കറ്റില ഒവിടെ കേരണംന്ന് വിചാരിച്ച് ട്ടേ അപ്പൊ തൽക്കാലം കിട്ടിയൊരു സൂപ്പർ മാർക്കറ്റ് കേറിക്കാണ് എന്നിട്ട് ഞാൻ പറയും കനക്കൊക്കെപ്പൊ തെഞ്ഞല്ല ആ വയസ്സാവുമ്പോൊക്കെൊിട്ടുള്ളു വേഗം ഡിസ്റ്റന്റ് ആയിട്ട് ഡിഗ്രി എടുത്തപ്പപ്പോ പൊർത്തെ പെൺകുട്ടേക്ക് ഡിഗ്രി ജ് കെട്ടാനാകുമ്പോത്ത് പി ജി ന്നെ വണ്ടിരും ന്നർഞ്ഞ്
ക്കണം നലല്ലേ പോ ശരിയാവുള്ളൂ
ആഹ് പ്പോ ഓൻ പറയും ഈ പണി എടുക്കണ്ടേ നീ കൊറെ പഠിച്ചായിറ്റാണ് കിട്ടിയെങ്കി കട്ടും ല്ലങ്കി കെട്ടണ്ടാച്ചാ കഴിഞ്ഞില്ലേ ർഞ്ഞു
ആ അതാണ് എ എന്റെ ത്താത്തന്റെ മോക്ക് അങ്ങനെയാണ് ഓള് എഞ്ചിനീയർ ആണ് അപ്പൊ എഞ്ചിനീർ തന്നെ വേണംന്ന് അവസാനം കിട്ടിപ്പോ മാട്രിമോണിയോ വയി കിട്ടി ഓര് അങ്ങനെയാണ് ഓര് ചിന്തി ക്ക അതാണല്ലോ
രോത്ത് പിന്നെ ഇല്ലാ ത്തൊന്നുല്ല ഇവിടെ പിന്നെ മാട്രോണിൽെ കയറിയിട്ട് കുറെ നമ്പറിൽ വിളിക്കു ഇതാക്കെക്കെ ചെയ്ത് ഒന്നെങ്കി കല്യാണം കഴി പിഞ്ഞോരും അദികം ഉറപ്പിച്ചിട്ടോരാവും അതിലിക് തല്പര്യം ല്ല അറിം ഓന്റെ ജോലി കേക്കുമ്പോ ഓക്ക് ആ ഫീൽഡിൽ ഉള്ളലേ വേണ്ടാറി
ആഹ് അതാണ് ഇപ്പം കഴിഞ്ഞാല് അതാണ് എല്ലാർക്കും ഡിമാൻഡുകളൾല്ലേ ഇപ്പൊ
ആ ഞാന്ൻന്റെ അമ്മോട് തന്നെ അ നിങ്ങക്ക് പിന്നെന്ന് കട്ടച്ചത് കുച്ച കൂടി കാലം പാത്ത വച്ചക്കയാണെങ്ക പി എിക്കും ഇങ്ങനെയൊക്കെ കട്ടായിരുന്നു
ഞമ്മള അങ്ങനെ അന്നൊക്കെ പഠിച്ചിണ്ട നല്ലടി എന്താ പിന്നെ നമ്മള ഇതുപോലെ തന്നെ ആവേനി
ഇതിപ്പോത്തെ പത്താം ക്ലാസ് കഴിഞ്ഞപ്പോക്ക് കല്യാണം കഴപ്പിച്ചുട്ട പ്ല വൺും പ്ലസ് ടു ഡി ആർ പിന്നെ ഇവിടെന്നിട്ട് ഞാൻ പഠിച്ചു പക്ഷെ ജോലിക്കൊന്നും പറഞ്ഞേക്കില്ല ഇതിന്റെ ഉള്ളിൽില് ഇങ്ങനെ ഇരിക്കാ നല് ചെമരിന്റെ ഉള്ളില് നമ്മളെ പണിയും കഴിച്ച് പ്പൊ സമയ വറ്തെ പോണ്
അതന്നെ എന്റെ പണി ക്കെ കഴിഞ്ഞേക്കുലേ ചോറിന്റെ പണിയൊക്കെ കഴിഞ്ഞേക്കുലേ
ചോറ് ഞാൻ ചോറ് തീമ്പട്ടീണ് കറിക്കുള്ളതൊക്കെ ശരിയാക്കുന്നുള്ളു ഇന്നപ്പോ സ്കൂളിൽൊന്നും ഇല്ലാത്ത കൊക്കെ വേകും മറ്റത് ന്നെ ആ സമയാവുമ്പോ കുട്ടിക്ക്
ഉ ഞാൻ പിന്നെ രാവിലെ തന്നെ എല്ലോ ആക്കും കന്നാ പിന്നെ അങ്ങനെ വേറെള്ള പണി എടുക്കണമെങ്കിൽ അടിക്കലും തൊടക്കല ഒക്കെ കഴിഞ് കഴിഞ്ഞാല് അേര അ പിന്നെ ഞാൻ ലീവ ഉള്ളപ്പോ അനിയത്തി ഒക്കെ വരും വട്ട വീട്ടിലേക്ക് അന്നേരാണ് അനിയത്തി വേരിയ
ആഹ് ഇവിടെ അയിന് ചോട്ടക്കുട്ടികള് രണ്ടെണ്ണം ഉണ്ട് അപ്പൊ പിന്നെ ഒലറ്റ ഒന്നും നടക്കൂല രാവിലെ ഉ ഇല്ലേ ഞങ്ങള്ന്ന് രാവിലവപ്പോ പത്തിര്യൊക്കെ ഇണ്ടാക്കണംന്ന് വിചാരിച്ചതാണ് ഞാനും ന്റെ മൂത്തച്ചീണ്ട് ഞങ്ങള് രണ്ടാളും കൂടെ ഒറ്റക്കാ ഇണ്ടാക്ക്ണത് അപ്പൊ ഓളെ കുട്ടിഓളൊപ്പം നീച്ച്ക്ക്ണ് ഇന്റെറെതിന്റെഒപ്പം നീച്ച്ക്ക്ണ് ഒക്കെ നടക്കും ഒക്കെത്ത്ന്ന് ഇറങ്ങൂല ആ.. പിന്നെ ഓല് എറങ്ങൂല ഒക്കത്ത്ന്ന് എറങ്ങൂലേ അങ്ങനെയെക്കപ്പ തൽക്ക തൽക്കാലം പത്തിരി പുട്ടുമ്മേ ഒതു
ക്ക അ അ
ആ ന്ന ശെ
അ ന ശരി അ അ ഞാൻ പിന്നേ വിളിക്കണ്ട് ഇയ് വിളി വിളിക്കേണ്ടി ഒഴിവിന് ഒരൂസം ഇങ്ങോട്ട് വരേണ്ടി
ആ.. വരണ്ട് ഇനി ലീവ്ണ്ടാവുമ്പോ വരണ്ട്
അ അ ഞാന്റെ ലീവ്ള്ളപ്പോ പറയണ്ട് ന്ന വരേണ്ടി ആ ന്നാ ശരി അ.
അ ക്കി